ഹലോ ആഹ്
എന്താണ് സുഖല്ലേ.
ആ സുഖാണ്.
മഴണ്ടോ.
മഴന്നില്ല.
നല്ല മഴക്കാറ്ണ്ട് ലേ പക്ഷെ മഴല്ല.
മയല്ല മയക്കാറലോണ്ട്
അല്ല ഈ രണ്ട് മൂന്നാല് മഴ അങ്ങനെ കുറച്ച് നല്ല മഴേയിട്ട് കിട്ടിട്ടൊള്ളു പറഞ്ഞിട്ട് കാര്യല്ല ചൂടിന് എന്തോ മാ റ്റണ്ടൊ അവടൊക്കെ
ചൂട് ആ ആദ്യത്ത അത്ര ചൂടൊന്നും ഇല്ല്യപ്പാ വല്യ
പക്ഷെ വിങ്ങലില്ലാന്നൊള്ളു ചൂട്ണ്ട് ന്നാലും എന്തോ ഒരു ചൂട്.
ആ ഞങ്ങൾതായ്ന് ഓടിട്ട വീ ടാണ് അതുകൊണ്ട് വല്ല്യ ചൂടില്ല
ആഹ്
മഴയാതൊണ്ട്
ഇത് വാർപ്പായിട്ടേക്കുന്ന ഭയങ്കര ചൂട് ചൂട് കൂടണ മാതിരി വിങ്ങൊ ഒക്കെ പാട മയക്കാറുടി ആയിട്ടേ
ആഹ് വാർപ്പാവുമ്പോ വിങ്ങലുണ്ടോ
ഉം വിങ്ങലെ ഉള്ളു
ഉ ഞങ്ങൾക്ക്അയിന് വടെ നല്ല കാറ്റാണ് നല്ല കാറ്റ്ണ്ട്
ഉം ഉം
നല്ല
ഞാൻ ഇവടെ നോക്കിയാണ്ട ഏലന്നനങ്ങല്ലാം അറല ഒരു കാ ഒന്നുല്ല
ഉം
മക്കളൊക്കെ എടേ
മക്കള അതവിടമ് അവിടെ കളിക്കണ്ട്
ഫുഡ് കയിച്ചോ
ആഹ് ഫുഡ്ക്കെ കഴിച്ചു
ഉ ഇവിടെ ഞങ്ങള കഴച്ച് മോളോതാടപ്പൊ ഒന്ന് തിന്നണ്ട് നന്ദദേനി ഫുഡ്ന്‌ നന്ദദേനി
ഫുഡിന് മീൻ മീൻ
ആ അവിടെ മീൻ തന്നെ
ഉ കറി വെച്ച് ഫ്രൈ ആക്കിട്ട്
പിന്നെ എന്താ പെരുന്നാളൊക്കെയില്ല ഡ്രസ്സ് എടുത്തോ
പരുന്നാ ഡ്രസ്സ് എടുത്തിട്ട് ഇല്ല എടുക്കാൻ പോണം
എത്രയും പെ കൊറച്ചക്ക നേരത്തെ ട്ത്താല് അത്രയും ഇതാണ് നമ്മളെ എപ്പ് എപ്പോളും ഈ പെരുന്നാളായി കഴിഞ്ഞാൽ ലാസ്റ്റ് എടുക്കും നല്ലതൊന്നും കി ട്ടുല്ല റൈറ്റും കൂട്ടുംടി എല്ലാ സാധനത്തി മേലും റൈറ്റ് കൂട്ടും
ഉ അല്ലെങ്കിൽറൈറ്റ് ഇണ്ടാവലുണ്ട് പിന്നെ ഈ ഓഫർന്ന് പറമ്പോ നമ്മള് പോകുമ്പാട വല്യതൊന്നും ഇണ്ടാവൂല്ല
ഓഫറില് ള്ള തൊന്നും എടുക്കരുത് അഹ് വെർദെ ഞാന നമ്മളെവിടെ എപ്പളും സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കണ ഒരു നിലവാരള്ള ഡ്രസ്സ് എടുത്താൽ അത് അവിടെ ഉണ്ടാവും ക്ലോത്ത് അവിടെ ഉണ്ടാവും ഞങ്ങളിവിടെ അരീക്കോട് ഒരു കട ഒഴിവാക്ക പർ ഞാനും ന്റെ ഒരു ഇളച്ചിയുണ്ട് ഞങ്ങ എന്താ എന്ത് ചെയ്യാണേലും ഞങ്ങള് ഒരേ പോലെ ചെയ്യല് കല്യാണം കഴിഞ്ഞതോ അപ്പളാ ഒപ്പരേനനി അപ്പൊ ഞാനും ഓളമ്പാടെ പോയി രണ്ടീച്ച ചുരിദാർശില ടുത്ത് പോന്ന്
ഉം
എടുത്ത് നല്ലോണ്ണം അടിച്ചൊക്കെ ഇട്ട ഇട്ടതേ ഓർമ്മയുള്ളു ആ ഷീ ഷാളൊക്കെ പിഞ്ഞി ആണ്ടു പോയി അയിക്ക് രാ ഹ് ആ എണ്ണൂറ് പറഞ്ഞ് എടുത്താണ് ഐക്കൊരു പ ത്ത് മൂന്നൂറ് കൂടി കൂട്ടിയിരുനെങ്കിൽ ഇപ്പോ ആയിരത്തി അങ്ങനെങ്കിലും എടുക്കേനി
ഉം
അന്ന് ഞങ്ങൾ തീരുമാനം എടുത്തു ഇനി ഓഫറ് കടയിൽ കയറി സാധനം എടുക്കൂല്ല പിന്നെ എടുക്കാ ഏതറിയോ നമ്മളെ മാക്സ് അങ്ങനത്തെ പോലത്തെ കമ്പനി സാധനങ്ങൾ ടൗണില്ലേ
ആഹ് ആഹ്
അവിടുന്ന് ഓഫർ ഇടുമ്പോ അങ്ങനത്തെ എടുക്കാം ആഹ് സാധനത്തിന് നല്ല ഓഫർ ഉണ്ടെങ്കി എടുത്താലും ഒന്നും ആവൂല അല്ലാത്തതൊക്കെ ഒരു കഥ
ഇപ്പം ചെറിയ പെരുന്നാളിപ്പ ഉം ചെറിയ പെരുന്നാൾ ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ ഇനിപ്പ നല്ല ഇതിന് എടുത്തു ഇനി ഇപ്പോ വല്യ പെരുന്നാൾ വരും ഒന്നും എടുത്തിട്ടില്ല
ഞാനും ആ കൺഫ്യൂഷനില നിക്കണെ എന്താറിയിച്ച ചെറിയ പെരുന്നാക്കൊക്കെ നല്ലതെടുത്ത് ഇനി വല്ല്യ പെരുന്നാൾ ക്കു എടുത്തിട്ട് ഈ വല്യ ഐറ്റങ്ങക്കൊക്കെ ഇനി സ്കൂളിലൊന്നും കളർ ഡ്രെസ്സില്ല
വേണ്ട ഓൾക്ക് വേണ്ടേ അതാണ് ഇയിന് ഇടാനുള്ളത്
ചാക്ക് ഓണത്തെ ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ഇത് ഇങ്ങനെ അലമാരേന്ന് അങ്ങോട്ട്‌ വെക്കും അവിടുന്ന് ഇങ്ങോ ട്ട് വെച്ച് പിന്നെ മോന് എന്തായാലും ട്യൂഷൻ ഉണ്ട്
ഉം ആ ട്യൂഷനുള്ള കൊണ്ട്
ആഹ് രണ്ടാമത്തോന് ഇനി ഒ ഒന്നും മുതലാവൂല്ല പിന്നെ മദ്രാസക്ക്‌ ഇട്ടെങ്കിലും മുതലായിക്കോട്ടെ വെച്ച്
ഇവിടെ മദ്രസക്കും പറ്റൂല ഉം മദ്രസക്ക്‌ വെള്ള ഷർട്ടും അല്ലെങ്കി ജുബ്ബ അങ്ങനത്തൊക്കെ അതേ പറ്റുള്ളൂ യൂണിഫോം ആണ് ആഹ്
ഉം ഇവിടെ അതൊന്നും ഇല്ല
പിന്നെ ചെറിയ കുട്ടികളാണ് പിന്നെ സ്കൂൾക്കും ഇടാം ബുധനാഴ്ചകളിൽ ഒഴിവല്ലേ
ആഹ് മോക്കിടാം ബുധനാഴ്ചകളിൽ ഇപ്പൊ മോന് അഞ്ചിക്ക് ആക്കിണ് അപ്പൊ പിന്നെ ഓന് എന്തായാലും പറ്റൂല ഓൻ പറയണത് എനിക്ക്‌ വേണ്ടട്ടൊ ഉമ്മിച്ചി എനിക്ക് വേണ്ട ഓൻ പൊതുവെ ഡ്രെസ്സിനോടൊന്നും താല്പര്യം ഇല്ലാത്താ പിന്നെ വലിതിന് ഞാൻ വിചാ ച്ച് ഇനി എന്താലും എടുക്കണം ഇനി ട്യൂഷനൊക്കെ മാറി മാറി പോവാണ് നാസ് ഇങ്ങനെ ഇട്ടിട്ടിട്ട് ഇതായി പോവുണ്ട് ചെറുതിനോട് പിന്നെ ഒന്നും അങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യല്ല ഓക്ക്‌ എന്തായാലും എടുക്കേണ്ടി വരും ഓള് പെൺകുട്ടിയല്ലേ ഓക്ക് വളയും മാലയും ചെരുപ്പും ഡ്രെസ്സും എടുത്താണ് മനുഷ്യൻ കൊഴ എടുത്താ അതിനനുസരിച്ചല്ല ഒക്കെ ഒ വള മാല ചെരുപ്പ് ഒക്കെ ഒരേ കളറില് അങ്ങട്ട് പോവുവേം വേണം
ആഹ് ഒക്കെ വേണ്ടി വരും അല്ലേ
ഒക്കെ വേണ്ടി വരും
ഉം ഉം
ഇപ്പൊ ഞാൻ ആയിരത്തി അഞ്ഞൂറ് ആ റേയിറ്റില്ലില്ലേന് ഇപ്പം വലിയ പെരുന്നാക്ക് ചെറിയ പെരുന്നാക്ക് എടുത്ത് ഇന്നി ഇപ്പോ വീടിന്റെ തോണ ഉണ്ട് ബാക്കിൽ ഒരു കുട്ടി അപ്പോ ഓള് ജീൻസ് ഇപ്പ ആ കുർത്തി ഇറങ്ങിയില്ല ഒരു സ്ലീവില് ആഹ് അതന്നെ വേണം അതൊക്കെ എന്നോ ഇറങ്ങീണന്ന് ഒന്നും പറഞ്ഞിട്ട് കേ ക്കില്ല ഇഞ്ഞി ഇപ്പ അതൊ
ഉം അയ് ശരി ഇബടെ അതെ മാര്ക്ക് താത്തന്റെ മോള് ഇട്ക്ക്ണ അതേ മാര്ത്തത് വല്ല്യോക്ക് പ റ്റൊള്ളൂ ഓല് രണ്ടാളു ഏകദേശ ഒരേ മാതിരിയ ആ
ക്ക്ണ നോക്കിട്ട് വാണം ഞാൻ ഇബക്ക് ഇട്ക്കാ അല്ലേങ്കില് ഓള ഇട്ത്ത്‌ കഴിഞ്ണെങ്കില് അത് ഓള് ഇട്ത്ത അത് കഴിഞ്ഞ് ഒന്ന് ഇവള് വാങ്ങിണ്ടാവുമ്പോത്തിന് ഓള അട്ത്ത ഇട്ക്കും പിന്നിം ഞാൻ ഇത് വാങ്ങണേ കുട്ടിയളല്ലേ എത്ര പർഞ്ഞിട്ടും കാര്യല്ല പിന്നെ ഇപ്പാര് ഇവടെ ഇല്ലാത്തോണ്ടാണ്ട് ഓഡറ് ഇടും കൊട്ത്താളാ കൊട്ത്താള
ഓൽക്ക് ഞങ്ങളെകാട്ടി അറിയാ ഇതൊക്ക ഓല് വേറൊരു പറിണ കേട്ട ഞമ്മളാക അന്തം വിടും
ഇന്റെ മോള് വ്ലോഗറാടി ഫോണ് എവി ടെ വെച്ചാലു ലോക്ക്‌ അറിയൂലട്ടോ ലോക്ക് ഞാനൊരാക്കും പർഞ്ഞ് കൊടുക്കലില്ല പക്ഷെ ലോ ക്ക്‌ അല്ലെങ്കിളും ഞമ്മള ഫോൺന്ന് ക്യാമറ കിട്ടല്ലോ
ആ ആ
എവ്ടെണ് ഫോണ് വെക്ക്ണ ആ ആങ്കിൾല്ന്ന് അങ്ങട്ട് വീഡിയോ ഇട് അത് ഇഞ് ആരക്ക വി ഉം വീഡിയോ ഇട്ത്തിട്ട് ഓള ഇപ്പക്ക് അങ്ങനെ വിടും
ഏ
അ ങ്ങനെ വിടും ഞാൻ വിചാരിക്കും ഇന്റെ ഫോണേതാലും നർച് വെക്ക കൊർ ച്ച് ഓലും അറിയട്ടെ വിചാരിക്യും ആ നല്ല രസാ യൂടുബ് ത്ത കുട്ടിയള് കാട്ട്ണമാരി ഓരോന്ന് പർഞ്ഞ് പർഞ്ഞ് സോഷ്യൽ മീഡിയ കണ്ട് വളരല്ലേ ഓലെ പർഞ്ഞിട്ട് കാര്യ ഇല്ല അതാണ് അയില് ഇല്ലതും അയ്ല് പറിണതും ഡാൻസ് കളിക്ക്ണും മാറ്റ്ണും പാഷൻ പരേഡ് ചെയ്യ്ണ ഒക്ക കണ്ട് വളർന്ന്ട്ട് അ അതേപോലെ ഓളും പട്ച്ച
ആ യൂട്യൂബ്ക് ഇടൽണ്ടാവുല ലെ
ഓ യൂട്യൂബും അങ്ങൻത്തൊക്ക കാണും പാഷൻ പരേഡ് ഒക്ക ഭയങ്കര ഇഷ്ട ഏ അതൊന്നും ഇടാം പറ്റൂല ആ അതൊന്നും ഓള ഇപ്പ സമ്മയ്‌ക്കൂല ഉം
ഉപ്പക്ക് വിട്ടട്ക്കുലെ ഉപ്പക്ക് വിട്ടൊട് ഉം ഉം
ഒന്നും രണ്ടും പത്തൊക്കെ അല്ല ക ഇപ്പത്ത കഥ പറയാ ഓരോ മക്കളെ സോഷ്യൽ മീഡിയേല് എന്താ രസം ചെർ ചെറ്യേ മക്കളാണല്ലോ
ഉം രസാണ്
രസ്സു ആണ് ദോഷു ആണ് പർഞ്ഞമാരി ഇപ്പ ഒക്ക സോഷ്യൽ മീഡിയേണ് ജീവിത ഇതന്നാണ് മക്കള കാഴ്ചപ്പാട്
അതാണ് മക്കളെ വിചാരെ
അതാണ് കാഴിച്ചപ്പാട് ഓല അയില് ഇങ്ങട്ട് ലയിച്ച് ഇതെന്താന്ന് പർഞ്ഞ് കൊടുക്കാ ഇപ്പ കണ്ടില്ലേ ഈ ലിഫ്റ്റിക് പ്രോഡക്ട്സുകള് മൈക്കപ്പ് നമ്മള് യൂസാക്കാത്ത സാധനങ്ങളാണല്ലോ ചെർ ചെറ്യേ മക്കളല്ലേ
ഉം
ഞമ്മള ഒന്നും ചുണ്ടുമ തേക്കാത്തൊണ്ട് ഇപ്പത്ത കുട്ടിയള ചുണ്ടൊന്ന് നോക്കിയോക്കി ബേം കർക്കും ഇപ്പന്നെ ലിഫ്റ്റ്ക് ഇട്ടിട്ട് ഞമ്മളാരും യൂസാക്ക്ല്ലല്ലോ
ആ അത് ഇടാത കുട്ടിയള് അങ്ങട്ട് പൊർത്ത്ക്ക് എർങ്ങൂല
എർങ്ങൂല ഇന്റെ മോളാ മൂന്ന് മറ്റേ ലിഫ്റ്റിക്ക് വേണംന്ന് വാശി പിടിച്ചിട്ട് ഞാൻ ബാമ് വാങ്ങി കൊടുത്തതാ ചെറിയ കുട്ടിയല്ലേ അയിന് കൊഴപ്പില്ല ലിപ് ബാമ് വാങ്ങിക്കൊടുത്തതാണ്
ഉം
മെല്ല അങ്ങനണ്ട് പോയിപക്ഷെ അത് പറ്റൂലേ കളറൊക്കാഞ്ഞിട്ടേ എന്നിട്ട് ഞാൻ ബീറ്റ്റൂട്ട് കഷ്ണം ഒരതും ലിപ്ഭാമ് അതിന്റെ മോളിൽ തേച്ചൊടുക്കും
ആഹ്
എങ്ങനെങ്കിലും കച്ചറ ഒയിവാവണ്ടേ
ഉം
ഇപ്പൊ സൈഡ് ബാഗിനാ കരച്ചില് എന്തിനാ അറിയോ ആ എങ്ങിട്ട് വിരുന്ന് പോവാണെങ്കിലും എല്ലാ കുട്ട ട്ട്യോളും സൈഡ് ബാഗിൽ മയിക്കപ്പിന്റെ പ്രോഡക്ട്സ് ഇട്ട് കൊണ്ടുപോവാണ്ന്ന് ഇതൊക്കെ കണ്ടിട്ടാണല്ലോ ഓരോന്ന് കണ്ടും കേട്ടും പഠിക്ക ക്കാണ് അറിയൂല ഇതൊക്കെ ഏടെത്തുംന്ന്
ഉം
ലിപ്സ്റ്റിക്ക് ഇല്ലാതെ ആരും പോവുല്ലല്ലോ ഇപ്പ അയിന് ഒന്നെങ്കിൽ കീസേല് അല്ലെങ്കി ഇതേ മാൽക്കെന്നെ ചെറിയ ഹാൻഡ് ബാഗില്
ഉം നമ്മളണ്ട്ട്ടോ ആ ഞാൻ യൂസ് ആക്കലില്ല
ഞാനും യൂസാക്കലില്ല ലിഫ്റ്റിക്കും ഇടലില്ല്യ പൗഡർ ഒന്നും ഇടും അത്ര ഉള്ളൂ
ആഹ് ഞാനും പൗഡറും ആ അലിനീയറും ഒന്നും ഇടും
ഏഹ്
അലീഞ്ഞറ് ഇനിക്ക് നിർബന്ധാ അതിട്ട് ഇറങ്ങുമ്പളും അത് ഒരു ശീലായി
ചെല്പ്പൊ ഒക്കെ ഇടും അങ്ങനെ എന്നും ഇടലൊന്നും ഇല്ല എപ്പളെങ്കിലൊക്കെങ്ങനെ എവിടേ കല്യാണം എന്തെങ്കിലൊക്കെ ഇണ്ടാവുമ്പോ അങ്ങനെ ഇട് ന്നല്ലാതെ
പക്ഷേ ലിഫ്റ്റിക്ക് ഞാൻ യൂസാക്കേല പക്ഷേ ഇവക്ക് ധാര തണാവോ കിട്ടിയെ ഇപ്പത്തെ കുട്ട്യാളെ ഇതാണ്
അത് ഇപ്പത്തെ കുട്ട്യാളതാണ് ആര്താന്നും പറയണ്ട ഇപ്പത്തെ കുട്ട്യാളെ ഒരു ഇതാണത്
അല്ല ഞമ്മള് ഇട്ടിട്ട് പിന്നെ ഞാമ്മളെ മക്കള് ഇട്ണണ്ടെങ്കിൽ നമ്മളെന്ന് കാ ട്ടാന്നൊക്കെ വിചാരിക്ക ഇത്‌ അതും ഇല്ല എന്തായാലും എവിടെത്തോ ആവോ അതാപ്പൊ ഈ ഞമ്മളെ ഗൾഫില് പണ്ടൊക്കെ വിളിക്കുമ്പോ എന്താ വേണ്ടത് ചോദിച്ചാല് എപ്പളും പാവക്കുട്ടി ഇതൊക്കെ പറയ്ണ കുട്ടി ഇപ്പ ഇതേ കുട്ടിക്ക് പറയാനൊള്ളൂ തൊറക്ക്ണ ലിഫ്റ്റ നഖത്ത്മ്മല് ഇട്ണ നെയിൽ പോളിഷ് ഇപ്പച്ച്യേ മൊഖത്തിട്ണ ഇത് മാസ്ക് ക്കാരം ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോ ഇങ്ങനെ തല ആട്ടും ഏട്ക്കാ ഇതൊക്കെ പോണോയിക്കിണ്ട്
ഉം
പിന്നെ എന്താ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ കിടക്കാണ് ഇപ്പന്നെ വൈകുന്നേം ആവാനായില്ലേ
ഉം വൈകുന്നേരം ആയി ഇപ്പം വരും മക്കള് ചായേ പറഞ്ഞാണ്ട്
ഇന്ന് എന്താ ഞാന് കാടമുട്ടണ്ട്
ആഹ്
കടമുട്ട പുഴുങ്ങിട്ട് ആ കടപ്പുറത്ത് ഇങ്ങനെ ആക്ക്ണമാതിരി
ആഹ് ആഹ്
അങ്ങനെ ആക്കികൊടുക്ക എന്തേലും വേണം മയാമ്പൊ ഒരു പ്രത്യേക വിശപ്പാ
ആഹ് അദു
അല്ലെങ്കിൽ അങ്ങനണ്ട് പോയിക്കോട്ടെ ച്ച്
മഴയിപ്പോ, വെയിലിങ്ങനെ എറ്ക്ക്ണക്കണ്ട്.
ഉം വെയിലനെണ്.
ഉം ഉം ഇപ്പം രാത്രി പെയ്യാവോ. അറീല്ല
അറിയില്ല. ന്ന ആയികോട്ടെ, ഞാന് ചായ ഉണ്ടാക്കാ തോടങ്ങ ന്നാ ഓക്കെ.